അ കേൾക്കാണ്ടാ
ഹലോ ആ കേൾക്കാം കേൾക്കാം കേൾക്കാൻ പറ്റുവോ അ കേക്കാ മ എന്തെങ്കെണ്ട് വിശേഷം
സുഖം ചോറ് കഴിച്ചാ ഹലോ
മഴയുണ്ടോ
ഏമഴൊക്കെണ്ട് അവിടെ ണ്ട മഴ ഹലോ
മയങ്കടി ഉച്ചവരെയില്ലായിന്നോ ആ കേൾക്കാൻ പറ്റുന്നില്ലേ കേൾക്കാൻ പറ്റുന്നുണ്ടോ ആണോ മഴ ആയിരിക്കും ഉച്ചവരെ മഴ അണോ ഉച്ചവരെ മഴ ഴ ഇല്ലായിരുന്നു ഇപ്പം ഭയങ്കര മഴ പെയ്യന്ന്
ആ ഇവിടെപ്പ മ്മളെ രാവിലൊക്കെ നല്ല മായെന്നു ഇപ്പല്ല അ
ചോറ് കഴിച്ചോ
അ ചോറ് കഴി കേൾക്ക്ണില്ലേ ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ കേക്കാൻ പറ്റോ
അ ഇപ്പൊ കേൾണ്ട് പറഞ്ഞോളി
അണെ ആ ഇവിടെ ഭയങ്കര മഴയാണ് എന്ത്‌ ചോറ് കഴിച്ചില്ല ഒരു സെറ്റുകാര് കഴിച്ചു ഒരു സെറ്റുകാര് കഴിക്കാൻരിക്കുന്നു ഞാൻ കഴിച്ചില്ല കാരണം ഇടക്കൊന്ന് കാപ്പി കുടിച്ചദ് കൊണ്ട് കഴിച്ചില്ല
അതെ അതെ വിഷക്കണ്ടല്ലേ വേഷക്കാണ്ടെ പറയാ ഉം എന്തെന്ന് ഉണ്ടാക്കിയത് എന്തന്ന് ഇണ്ടാക്കിയത് ഹലോ ഹലോ
കേക്കാൻ പറ്റുന്നുണ്ടോ
ആ അത് ചെലപ്പോ റേഞ്ച് പോവാന്ന് തോണ്ണു കേക്കണില്ലേയ്
അത് എനിക്ക് കേക്കാ കെട്ടോ
ആ നി നിങ്ങള് പറഞ്ഞത് എനിക്ക് എനിക്കെട്ക്കെയ് ക്ലിയർ ആവണില്ല
ആ ആണോ കുഞ്ഞുങ്ങൾ കെടന്ന് കര്യം പറഞ്ഞ് എത്ര മക്കളാ
ഇക്ക് മൂന്നാളാണ് മൂന്ന് പെ രണ്ട് പെൺകുട്ടികളും ചെറുത് ഒരു ആൺകുട്ടിയാണ് മൂത്തെ ആൾക്ക് പത്ത് വയസായി രണ്ടാമത്തെ ആൾക്ക് അല്ല രണ്ടാമത്തെ ആൾക്ക് പത്ത വയസായി മൂന്നാൾക്ക് ആ അല്ല മൂത്താൾക്ക് പതിമൂന്നായി ചെറിയോന് ഇപ്പ നാല് വയസ്സ്
ആ
ഉം ആൾക്ക് എത്ര മക്കളാ
എനിക്ക് രണ്ടു പേര് മോക്ക് മോള് പ്പോ ഒമ്പതില് പഠിക്ക മോ മൂന്നില്
ആ പിന്നെ എന്താ ഉണ്ടാക്കിന്ന് ചോറ് ഇന്ന് ഞാറാഴ്ചയല്ലേ ഇന്ന് മന്തി വെച്ച്
ആ ആ നിങ്ങടെ ആ തെക്കോട്ടൊക്കെ മന്തിയായിരിക്കും അല്ലേ കൂടുതല്
അങ്ങനെൊന്നുല്ല്യ കുട്ടിയോൾ കുട്ടിയോള് ഇങ്ങനെ പറഞ്ഞപ്പളെയ് അപ്പ അങ്ങനെ വെച്ചതാ
ആ ആ ആ ആ എങ്ങും പോണില്ലേ പൊർത്തൊങ്ങും പോയില്ലേ
ഇല്ല പൊർത്തൊന്നും പോയിട്ടൊന്നുല്ല്യ മറ്റേ മഴൊക്കല്ലേ
ആഹ്
എങ്ങട്ടും പോയിറ്റൊന്നുല്ല്യ
ഇങ്ങനെ മഴയാണ്ടോ തുണിയൊക്കെ ഒണക്കി ഇടാനുള്ള സൗകര്യ ഉണ്ടോ
ആ ണ്ട് പൊറത്ത് ഷീറ്റൊക്കെ ഇട്ടിട്ട്ണ്ട് ആഹ് പൊർത്ത് ഷീറ്റ്ണ്ട് പിന്നെ മിഷീനൊക്കെണ്ട് തിരുമ്പാന് അപ്പൊ അയില് ട്ട് ഒണക്കിയ പിന്നെ ഒന്ന് കാറ്റ് കണ്ടാലൊക്കെ ചെലപ്പോ ഉള്ളിക്കിടും പൊർത്തൊരു അങ്ങനെയൊക്കെ കൊഴപ്പൊന്നുല്ല്യ ഉം
മക്കള മൂന്നു പേരുടേയും കൂടെ ആവുമ്പോ നല്ലപോലെ തുണി കാണുമല്ലോ
ഏ എന്താ പറഞ്ഞ് ഹലോ ഹലോ ആ എടക്ക് റൈഞ്ച് പോയിട്ടാ തോണ്ണ് ഇന്ന് കൊന്ന് കേ
അതെനിക്ക് തോന്നി ഇവിടെ ഇവിടെ അവിടെ ഭയങ്കര മഴയാ ചെപ്പോ അതാവാം
അതോണ്ടയ്ക്കാരം ക്ലിയർല്ലാത്തത് ഞാൻ പറഞ്ഞത് ക്ലിയറല്ലേ
ആഹ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് നല്ലപോലെ ക്ലിയർ ആയി കിട്ടുന്നുണ്ട്
ആ ഇക്ക് എടക്കൊക്കെ കേക്ക്ണ്ട് എടക്ക് ഒന്നും ഉണ്ട് അതെങ്ങനെ നിക്ക്ണ പോലെ കട്ടായിക്കാണോ ഇജ്ജിത് നോക്കുമോ
ണോ ആഹാ എനിക്ക് തുണി വിരിക്കാൻ സ്ഥലം കൊറവാ പിന്നെ ഈ നമ്മടെ ഷെയ്ഡിന്റെ കീഴിലൊക്കെ ആയ കെട്ടിയിട്ട്
ആ അങ്ങനെട്ണ്ടാവുല്ലേ
ഉം പിന്നെ നൈറ്റില് റൂമിലിട്ടിട്ട് ഇടും റൂമിലിട്ടിട്ട് ഭാന് ഇട്ടിട്ട്ട്ടേ അന്നേരം പിന്നെ രാവിലത്തക്കെ ഒണങ്ങി കിട്ടും
ആ ആത്ശരിയാണ്
പിന്നെ കുട്ടികൾ എത്രയേലാ പഠിക്ക്ണ് ന്നിട്ട്ന്നറഞ്ഞ് മൂത്ത കുട്ടി ഒമ്പേയ്ല്ല്ലേ ആ ഒമ്പയ്‌ല് ഒമ്പയ്ല് ആഹ എന്താ ഭർത്താവിന് ജോലി
നമുക്ക് കടയുണ്ട് ഇവിടെ അടുത്ത് ഈ പവർ ടൂൾസിന്റെ ഒക്കെ കടയുണ്ട് ടൂൾസ് ഒക്കെ ഇല്ല നമ്മുടെ ഇലക്ട്രിക്കിന്റെ സാധനങ്ങൾ അതിന്റെ കടയുണ്ട് അപ്പം പുള്ളി അ അവിടെ പോവും പിന്നെ ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് ഞാന ദന്താ ശുപത്രിൽ വർക്ക് ചെയ്യുവ
ആഹ് എടെ
എല്ലാരും രാവിലെ അങ്ങ് പോകും ഉ ആരില്ലല്ല വൈറ്റത്തേക്ക് എല്ലാരും വര ഹസ്ബൻഡറ് ഒരു പതിനൊ മണിയൊക്കെകുമ്പത്തേക്കന്നന്ന് വരുംന്നെ വൈകിത്തേക്ക് കാണ കാണത്തൊള്ളൂ അപ്പൊ പിന്നെ പുള്ളി കാണും അവിടെ ഞങ്ങളൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്ക് വൈകട്ടൊക്കെ ആവും
ആഹ വീട്ടില ആാരൊക്കെ ഉള്ളത് ഇല്ല ഇല്ല ഞാൻ ഹൗസ് വൈഫാന്ന്
വീട്ടില് അച്ഛനും ആല്ല ആണോ ആ ഞങ്ങള്ൾ നാല് പേരും ഞങ്ങള് സെപ്പറേറ്റ് ഇടാ താമസിക്കുന്നത് ഞാന് ആ ഹസ്ബൻഡ കുഞ്ഞുങ്ങള് രണ്ട് പേരും
ആഹ
അവിടെയാ
ഇവിടെ അങ്ങനെ തന്നെ ഞാനാന് മൂന്ന മക്കളും ഹസ്ബൻറും തന്നെ ഉള്ളു
ആ രാവിലെ മൂന്ന പേരെ വിടന്നൊക്കെ നല്ല ജോലിയല്ലേ
ആഹ ഒക്കെ വല്യ ടാസ്കാണ്
അ ആ തലേന്ന എല്ലാം റെഡിയ ആക്കി വെക്കുവോ ആഹ ആഹ തലേന്നെ കൊണ്ടുപോനൊക്കെ എല്ലാം റെഡിയ ആക്കി വെക്കുവോ
തലേന്ന് ആ ഞാന അധികം ചിലപ്പോ എന്തേലും ക കട്ട് ചെയ്യാന പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാണ്ടെലൊക്കെ പച്ചക്കറിയൊെരിഞ്ഞൊക്കെ വെക്കുകേം ചെയ്യും
ആഹ് ആഹാ അപ്പ അല്ലെ എത്ര മണാകുമ്പോഴത്തേക്ക് വണ്ടി വരും അവരുടെയൊക്കെ
ചെറുതിന്റെ വണ്ടി വരണമെങ്കി പത്തു മണിയൊക്കെ ആയിട്ടേ വരുള്ളൂ വല്യോള വണ്ടി വലിയോള നടന്നിട്ടാ പോവ ഇവിടെ എടുത്താണ് അപ്പോഓളും ഒമ്പത് മണിക്ക് പോവോ രണ്ടാമത്തോളം ഒമ്പത് മണിക്ക് പോവയ്യ
അം
ചെറുത് പോണെങ്കി പത്ത് മണി ആവും
ആ അപ്പത്തേക്ക് അയ ബാക്കിയുള്ളവരൊക്കെ പോവല്ലോ അപ്പത്തേക്ക് സമാധാനമാവുമല്ലോ
സമാധാനാവും അത് വരെ ഒരു പടച്ചിലാണ് അത് കഴിഞ്ഞാ പിന്നെ ഫ്രീയാ
ആണ് അതുവരെ കാരണം എനിക്ക് ജോലി കൂടെ പോവണ്ടന്ന് ആഹ് എനിക്ക് ജോലിക്കൂടെ പോണ്ടുന്ന കൊണ്ട് രാവിലെ ഭയങ്കര ബഹളം ഒരാൾക്ക് ഏഴ് ഇരുപതാകുമ്പോൾ വണ്ടി വരും വണ്ടി വരും മോനെ പിന്നെ ഞാനാ കൊണ്ടു പോകുന്നത് അപ്പൊ ഞാൻ പോകുമ്പം അങ്ങോട്ട് വിട്ടിട്ടങ്ങ് പോകും ആഹ് പിന്നെ വയിട്ട് ഇട്ട് വണ്ടീല് വരും വൈട്ട് വണ്ടി ഏർപ്പാടാക്കിയിട്ടുണ്ട് അതില് വരും എന്നാലും രാവിലെ ഒരു ബഹളവാ എല്ലാം കൂടെ ഒതുക്കിയൊക്കെ എറങ്ങി ഓടാന്
ആ അത് ശരി തന്നെയാണ്
ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു
ഹസ്ബൻഡ് ഡ്രൈവറാണ്
ആണോ
ഉം കല്ലും വണ്ടി കല്ലിന്റെ എൻസാന്റെ മെറ്റലൊക്കെ ഉണ്ടാവൂലേ
ആഹ് അത് കൊണ്ടോണ ലോങ്ങ് പോവോ ആ ലോങ് പോവോ
ഇല്ലില്ല ഞ
ലോങ് ഓട്ടോ ആണോ ലോങ് ആണോ
അല്ലല്ല നാട്ടിലെന്നെ ഇങ്ങനെയി കോറി ഇതൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ത്തൊക്കെ അപ്പൊ അവിടന്നൊക്കെ എടുത്തിട്ട് ഞമ്മളെ നാ അ അടുത്തടുത്തൊക്കെ അടുത്തൊക്കെ ഇങ്ങനെ കൊണ്ടോവും
ആഹ് ഓക്കെ ഓക്കെ പിന്നെ പിന്നെ എന്തോ ഹോബിയായിട്ടൊക്കെ എന്തോ ഉള്ള സമയം പോവാന്
സമയം പോവാന് എന്താ ചെറിയ മക്കൾണ്ടായ നമുക്ക് എന്തിനാ കൊറെേ വേറെ ഉള്ള പരിപാടികള് മ മക മകൻ ഇണ്ടായിരുന്നു ഇതുവരെ നേരമ്പോ ഇങ്ങനൊക്കെ രാവിലെ പിന്നെ മ് വെല്യോ രണ്ടാളും പോയാ പിന്നെ ഓനല്ലേ ഇണ്ടാവുക
അതാണ്
പിന്നാലെ പായാനും മണ്ടാനും തന്നെ നേരെ ഉണ്ടായിരുന്നുള്ള ഇപ്പൊ ഇപ്പൊ പിന്നെ സ്കൂള് ആക്കിയില്ലേ സ്കൂൾക്ക്
ആഹ് പോവുന്നേനൊക്കെ വഴക്കുണ്ടോ കൊച്ചക്ക്
ഉം ഉ ചെറിയാള് പോണില്ല പറഞ്ഞ് കരയായിരുന്നു ഞാൻ സ്കൂൾക്ക് പോണില്ല ഇക്ക് സ്കൂൾ ഇഷ്ടമായി
കരച്ചിലാണോ
ഉം ആദ്യത്തെ ദിവസം ഓനിക്കൊരു കൊഴപ്പുണ്ടായില്ല ഇക്കായിരുന്നു കരച്ചില് ഇവിടുന്ന് അങ്ങനെ മാറി നിക്കാത്തതല്ലേ
ആ അതാദ്യൊക്കെ എല്ലാരു
ആ ആദ്യം ഞാന് സ്കൂള് കൊണ്ടാക്കിട്ട് ഞാൻ പൂരെ കരച്ചിലായിരുന്നു പിറ്റത്തെ ദിവസം ഈ ഓന്ക്ക് ഒരു ഓനാണ് കരച്ചില് തൊടങ്ങി അപ്പൊ ഇൻക്ക് ഒരു ഉണ്ടായില്ല അങ്ങനൊക്കെ പിന്നെ എന്താ ഇപ്പോ പെരേത്തെ പണി പണിയോള് ഒറ്റക്കല്ലേ ഒക്കെ കഴിയണ്ടേ ഒക്കെ കഴിഞ്ഞ് വരുമ്പോത്തന്നെ രണ്ട് മണി രണ്ടര അത് കഴിഞ്ഞാ ഞമ്മള് കൊറച്ചേരം ഫോണ് മ്മേ ഇരുന്നാ അപ്പത്തേനും ഓര് സ്കൂള് വിട്ട് വരാതി ആയില്ലേ
ആഹ് പോയി ഇടക്ക് പോയി നോക്കാനൊക്കെ പറ്റുവോ ഇയാള് കരയുമ്പോ
ഏയ് അങ്ങനെയൊന്നും വരാനൊന്നും പ് വ വേണ്ട അപ്പൊ വന്നാ ഓലിക്ക് അധികം സങ്കടം പറയും സ്കൂൾ ഇവിടെ എടുത്ത തന്നെയാണ്
ആഹ് അടുത്ത തന്നാണോ
ആഹ് അടുത്തന്നെ
ആഹ് ഉം പ്പൊ ഉച്ചോണ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ ഇരിക്കുവാ ഉറക്കൊക്കെ ഉണ്ടോ ഉച്ച കഴിഞ്ഞ് ഉച്ചക്കൊക്കെ കിടന്ന് ഉറങ്ങുവോ സമയമുണ്ടല്ലോ
ഉച്ചക്ക ഉറങ്ങി ഉറക്കം കണ്ണി പിടിക്കുമ്പോത്തിന് മൂന്ന് നാപ്പ പ്പത് മൂന്ന് അമ്പതാകുമ്പോത്തിന് വണ്ടി വരും കൊണ്ടരാൻ പോകാനായി
പിന്നെ അങ്ങോട്ട് ജോലിയായി ഇടക്ക്
പി ആഹ് അതന്നെ ഉള്ളത് പിന്നെ വരും പോണ കാരണം നേരത്തെ പണിയൊക്കെ കഴിഞ്ഞ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടിലൊക്കെ ആവുമ്പോത്തന്ന നമ്മൾ പണികളൊക്കെ ഒരുക്കുകയാണെങ്കിൽ ക്കെ വരുന്ന വരൊക്കെ നമുക്ക് ഫ്രീ ആയിരിക്കാം
ആഹ് ഹ അല്ലെ ഇന്നിപ്പോ എല്ലാരൂട ഉള്ളപ്പോ ഒരു സന്തോഷം ആഴ്ചകൾ ഒരിക്കൽ കിട്ടുന്ന ഒരു ദിവസം എല്ലാരൂടെ
അത് ശരി എന്നന്നെ എല്ലാരും ബാടെ ഉണ്ടാകുമ്പോ അതൊരു രസം തന്നെയല്ലേ
ആന്നാന്ന് നമ്മ സ മഴയെം കൂടി ഇല്ലായിരുന്നെങ്ക അടിപൊളിയായിയി എങ്ങോട്ടെങ്കിലുംക്കെ ഒന്ന് ഇറങ്ങിയെങ്കിലും ചെയ്യായിരുന്നു മഴയൊക്കെ എങ്ങോട്ടും ഇല്ല വീട്ടിൽ തന്നെ ഇരിക്കും ഏഹ്
വേ വേറെന്താ ഞാൻ ന്നാ വിളിക്കാ
ഓക്കെ ശരിയെന്നാ
ശരി